ആഹ്.
ഹലോ ഹലോ.
കേക്കില്ലേ ഒകെ നല്ല വർത്താനം. ആ ബേഗ്രൗണ്ട് നല്ല കേൾക്കുന്നുണ്ടോ.
ഇപ്പോണ്ട് ചെറതായിട്ടുണ്ട് ചെറിയ സംസാരം.
ആ, ഇവിടെ പ്രോഗ്രാം മടക്കയാണ്
ആഹ് അങ്ങനെ
ആഹ്.
അ നമുക്കൊരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചാലേ എന്തെങ്കിലുമൊക്കെ.
ആ, ആ, എന്തേലു വിട്ടോ, എന്തേലും പറഞ്ഞോ എന്തിനെ കുറിച്ച പറയാ.
നമുക്കൊരു ടൂറിസം വിനോദസഞ്ചാരത്തെ കുറിച്ച്സം സരിച്ചാലോ ഏതായാലും നിങ്ങള് ഒരു ബീഹാറിലെ അല്ലേ ബീഹാറില ഓരോ സ്ഥലങ്ങളെ കുറിച്ചും.
ഞാൻ ബീഹാറിലാണ് പിന്നെ രണ്ട് കാര്യമുണ്ട് ഒന്ന് ഞാനീ യാത്രകൾ അത്ര താല്പര്യപ്പെടാത്ത ഒരാളാണ് ഇപ്പെ...
ഉം ഉം
വളരെ റയറയിട്ടുള്ള ടീമിൽ പെട്ട ഒരാളാണ് പിന്നെ.... അതോണ്ട് തന്നെ ബീഹാറിൽ പിന്നെ ചുറ്റാനായിട്ട് കാര്യുള്ള സ്ഥലങ്ങളൊന്നുമില്ല!
ഉം മൊത്തത്തി എന്ന മൊത്തത്തിൽ നമുക്കൊരു ഒരു വിനോദ സഞ്ചാരത്തിന്റെ ഒരു അഡ്വാന്റെജുസ്, അതായത്....
ആ, മൊത്തത്തിൽ തന്നെ പറയാം അപ്പൊ ഈ ഇന്ത്യനെ എടുക്കുകാണെങ്കിൽ.... ഇപ്പൊ ഇന്ത്യയെ... ആ ഇന്ത്യ മൊത്തത്തിലായാലും, പൊതുവെ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് എന്താ ചെയ്യാ.... സ്ഥലങ്ങള് സ്ഥലങ്ങള് ഒരുപാട് നമുക്ക് കാണാണ്ട് ഏ
ഉം...
പക്ഷെ എന്താച്ചാല്.... ഓരോ സ്ഥലത്തും.. നമ്മള് വെൽക്കം ചെയ്യണ രീതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്...
അതേ...
ആ ഇപ്പൊ അപ്പോ... ഒരുപാട് സ്ഥലങ്ങളില് ഇപ്പൊ ഉം.... ഇതൊക്കെ പോയോല്, എനിക്ക് ഒരുപാട് യാത്രികരുണ്ട് സുഹൃത്തുക്കളുണ്ട് ഏഹ...
ഉം ഉം..
ആ പോയിടതള്ളൊരു കേട്ടിട്ടുള്ള അറിവാണ് അഥവാ.... ഇപ്പം നല്ല നല്ല സ്ഥലങൾ ഉണ്ടെങ്കിൽ പോലും അവിടെള്ള ആളുകൾ എന്ത് ചെയ്യും ഈ വരുന്ന ആളുകൾ.... ചൂഷണം ചെയ്യലും നല്ല രീതിൽ അല്ലാതെ പെരുമാറലും ഉം.... അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങള്.....
ആ... കാരണം ഓല് അങ്ങ് ഒരു രാജ്യത്ത.... ത്തിന്റെ വളർച്ചക്കെന്നെ ഒരു സാമ്പത്തിക വളർച്ച തന്നെ ഈ ഒരു വിനോദ സഞ്ചാര.... പ്രാധാന്യംണ്ട് കാരണം നമുക്കറിയ ഈ ഒരു രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ അല്ലെങ്കിൽ കൊറോണയുടെ സമയത്ത്.... ഇതൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് ഈ ഒരു സമയത്തൊക്കെ.. ഒരുപാട് സാമ്പത്തികായിട്ട് പിന്നോട്ടം നിൽക്കുന്നതില്... പലപ്പോഴും ഈ ഒരു വിനോദസഞ്ചാരത്തിന്റെ പ്രശ്നമാണ് ഉണ്ടായതു.. പ്പയിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പലപ്പോഴും കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നൊരു... ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ ഗവൺമെന്റിന്റെ, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വികസ് ഉണ്ടാക്കുന്നത് ഇത്തരത്തിൽ ഒരു ആളുകൾ ആകർഷിക്ക വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്!
ഉം ഉം... ചെ ഇതിലുണ്ടല്ലോ നില ഉം... പറഞ്ഞോളി... പറഞ്ഞോളി പറഞ്ഞോളി...
ആ ഞാൻ ഈ ചാവക്കാട് പഠിക്കണ ഒരു സമയത്ത് ഞങ്ങളൊരു... താൽക്കാലികായിട്ട് ഒന്ന് പഠിച്ചിരുന്നു ചാവക്കാട് ഭാഗത്ത് അതിന്റെ ഡിഗ് ഏകദേശം ആ ഭാഗത്തു നിന്ന് തന്നെ ആയിരുന്നു അപ്പോ ഒരു അവിടെ അടുത്ത് ചാവക്കാട് ബീച്ച്... ബീച്ചിൽന്ന് ഞങ്ങള് ഞാൻ ഇടക്ക് വൈകുന്നേരം ഞങ്ങടെ സ്ഥാപനം, കോളേജിന്റെ അടുത്ത് തന്നൊയായിരുന്നു ബീച്ച ഉണ്ടായിരുന്നെ.. അപ്പൊ ഞങ്ങൾ ഒന്ന് വൈകുന്നേരം ഇങ്ങനെ പോകുമ്പോ ഉണ്ടാവു അവ്ടന് കുറേ വിദേശ സഞ്ചാരികൾ വരുന്നതും അത് അവിടെ അടു... തൊരു വലിയൊരു ബംഗ്ലാവ് പോലത്തെ ഒരു സ്ഥലംണ്ട്, അപ്പോ അവിടുന്ന് അവിടെ ല.. താമസം കാര്യങ്ങളൊക്കെ ഓന് എവിടെ ആയിരിക്കും വൈകുന്നേരങ്ങളിൽ ഓല് ഇറങ്ങി നടക്കുന്ന ഈ ഒരു ബീച്ചിന്റെ സൈഡിലൂടെ നടക്കുന്നതും അതൊക്കെ കണാൻ ഒരു പ്രത്യേക രസം... താണ് കാരണം ഓല് ഇടക്ക് ചില ആളുകളുകും ഒരു... നമ്മളെ ഈ ഒരു കേരളത്തിലെ പ്രസിദ്ധ അല്ല ലോകത്തെ പ്രസിദ്ധമായിട്ടുള്ള പബ്ജി ഗെയിമൊക്കെ ഓപ്പൺ ചെയ്യും അയീലൊരു സെലിബ്രേഷന ഒക്കെ അതൊക്കെ ഇട്ടാണ്ട് എന്തൊക്കെയോ... എന്തൊക്കെയോ ബീച്ചിന്റെ മുന്നന്ന് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന ചില ആളുകള് ചില വിദേശ.. ന്താച്ചാല് ഒരു സൂര്യ നമസ്കാരംക്കെ ചെയ്താണ്ട് അതായത്... പോലെ ഈ വൈകുന്നേര സമയത്ത് വരുമ്പം സൂര്യന് ഈ കടലിലേ ഇറങ്ങേണ്ട ഒരു സമയണല്ലോ അസ്തമയം ആ അപ്പോ ആ ഒരു സമയത്ത് അവിടെന്നാണ്ട് ഓരോരോ സൂര്യനമസ്കാരം അയ്നാ അവരുടെ പല കൾച്ചറുകൾ ഒരു സംസ്കാരങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട് ആ സമയത്ത്
അത് ശരിക്കുണ്ടല്ലോ ഇബല തന്നെയാണോ അതോ വിദേശികൾ എന്ന് പറഞ്ഞാല് ഇന്ത്യന്റെ പുറത്തോള്ളോരാണോ അത് ഇന്ത്യന്റെ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലുള്ള ആളുകളാണോ ഞാന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അതായത് ഈ പ്രകൃതി അധികം ആസ്വദിക്കാൻ പോണ ആ ടീംസൊക്കെ അധികം വിദേശികളാവൂല ഏഹ്
അല്ല ഇത് ഇത് നമ്മള് പൊറത്തുള്ള ആളുകളാണ് ഞമ്മള് മദാമ്മമാര് സായിപ്പ് എന്നൊക്കെ പറയണ ആ ഒരു വിഭാഗം ആളുകളി
ഇപ്പൊ ഞാവിടെ അടുത്ത് ഇപ്പം ഉമ് നമ്മളെ ഇതില്ലേ കൃത്യയിട്ട് സന്തോഷ് ജോർജ് കുള്ളങ്ങര ഇല്ലേ
അതെ അതെ
ആ അപ്പൊ മുപ്പര് അപ്പ അയില് മുപ്പരു പറയിണ്ട് ഇപ്പ ഈ കേരളത്തില് വിദേശിപ്പോ ഞമ്മള് കാണണ പോലെ ഇപ്പൊ എന്ത് ഒരിക്ക നല്ല സെറ്റപ്പ് ഉണ്ടാക്കി അത് കൊടുക്കുക ആ തൊന്നുല്ല ഓര് കാര്യയിട്ട് വരുന്നത് ഇവിടുത്തെ ഹെറിറ്റേജ് കാണാനാണ് നമ്മളൊരു അപ്പൊ അയ്ന് ഉണ്ടാക്കേണ്ട ഒരു ടൂറിസ്റ്റ് രീതിന്ന് പറഞ്ഞാല് ഒരു ഒരു ഗ്രാമത്തില് ഗ്രാമ എടുത്താണ്ട് ആ ഗ്രാമത്തില് എന്ത് ചെയ്യാ ഒരു വൺ ഡേ വിസിറ്റ് ആ ഗ്രാമത്ത്ക്ക്
മ് മ്
ഏഹ് അപ്പൊ അയില് എന്ത പറഞ്ഞ നിർത്തുവേച്ചാല് എങ്ങനെ അഥവാ ഇപ്പൊ ഇവര് കാണാൻ പോണത് നെല്ലിന്റെ പണി ഇപ്പം തുടക്കം മുതൽ ഒടുക്കം വരെ നെല്ലിൻ്റെ നെ നെല്ല് എന്ത് ഞാറ് നടു ഞാറിന്റെ മുമ്പ് ഈ അരി എന്ത് നെല്ല് വിതറി അരി വിതറിയാണ്ട് അത് സാനാക്കി ഞാറാക്കി മാറ്റിയ പിന്നെ കുറച്ചപ്പുറത്ത് എന്ത ഞാറ് എടുത്താണ്ട് എ ഞാറ് നട് പിന്നെ ഞാറ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ അത് അരിയാക്ക അങ്ങനെ കൊയി അതിന്റെ എല്ലാ പണികളുംല്ലേ ഒരു ദിവസം മൊത്തം ഇതിങ്ങനെ കാണാനും അതിന്റെ ഓരോ പ്രദർശനങ്ങളും അതിന്റെ വ്യത്യസ്തമായ പ്രോഡക്റ്റുകളും പിന്നെ ഇതിന്റെ പണിടുക്ക ക്കണ ആളുകളും ഇങ്ങനെ ഒരൊറ്റ ട്രിപ്പിലന്നെ അത് മൊത്തം കാണണ രീതീല് എന്ത് ചെയ്യാ ഒരു ഗ്രാമത്തെ തന്നെ ഇണ്ടാക്കിയെടുക്ക
ഉം ഉം
മ് ഇങ്ങനത്തെ ഓരോ പ്ലാനാണ് ശരിക്കും ഓര് ആഗ്രഹിക്കണത് ഏഹ് നമ്മള് കൃത്യ
കേരളത്തിന്റെ തനിമ കേരളത്തിന്റെ സംസ്കാരം പഠിക്കാൻ കഥകളി ഈ കഥകളിയൊക്കെ നടുക്കുന്നോടത്തൊക്കെ ഉണ്ടാവുല്ലോ ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നേ
അതെന്നെ അതന്നെ അതന്നെ അങ്ങ അങ്ങനത്തെ ഒരു സാധനില്ലേ അല്ലാതെ ഈ പ്രകൃതി മറ്റു സാധനങ്ങളൊക്കെ ഒരുപാട് സ്ഥലത്തുണ്ട് ഓല് കാണാൻ വരുണത് പറഞ്ഞാല് ഞമ്മളിതൊരു വേറിട്ട് ട്ടോരു ജീവിതമാണ് ഏഹ് ആ ജീവിതം കാണ കാണാനാണ് ഓല് വരുന്നത് അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് ചെയേണ്ടത് ലോകത്ത് മുന്നിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ആയിട്ട് കാഴ്ച വെക്കേണ്ടത് പക്ഷെങ്ങട്ട് പറയുമ്പത്തന്നെ മുപ്പരോപ്പം പറയുന്ന വേറൊരു കാര്യമുണ്ട് നമ്മുടെ ഇതേ പോലത്തെ പാരമ്പര്യം തന്നെയാണ് ആർക്കുള്ളത് ശ്രീലങ്കകുള്ളത് ഇപ്പോ ഓല് എന്ത് ചെയ്യണ്ട് ഈ വിഷയത്തിൽ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മള് ഈ ഒരു മേഖലയി ടൂറിസത്തിന്റെ മേഖലയും നമ്മളിപ്പ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പോകും എന്നുള്ളതൊക്കെയാണ് ഇപ്പരൊക്കെ പറഞ്ഞക്കുന്നത്
മ് മ് ഇപ്പോ ഞമ്മള് അവിടെ ആയിരുന്ന സമയത്ത് തന്നെ പലപ്പോഴും ഓല് ഈയൊരു കാര്യത്തിന് പറഞ്ഞ വൈകുന്നേരങ്ങളിൽ മാത്രമേ ഇറങ്ങാറുള്ളൂ. രാവിലെന്നും പ്പോ അങ്ങനെ പോകുമ്പോ നമ്മള അങ്ങനെ കാണാകഴിയലില്ല. വൈകുന്നേരം അതായത് ഇവര് താമസിക്കുന്ന ഈ ഒരു സ്ഥലത്ത്. താണ്നിക്ക്ണത് ഈ ഒരു ബീച്ച് അതായത് വില തൊട്ട ഒരു ബാക്ക് ഭാഗ.. തയിട്ടാണ്ഈ കാണാ അപ്പൊ ഇവര് ഇങ്ങനെ വൈകുന്നേരങ്ങളില് ഇങ്ങനെ കറങ്ങാൻ എന്നുള്ള രൂപത്തിലേ. ആയിക്കൂടെ നടക്ക കാരണം ഗൈഡും കാര്യങ്ങളൊ ഒന്നും ഇല്ല അത് കഴിഞ്ഞാണ്ട് നേരെ ഇവരെ റൂമിക്ക്പോകാ. പിന്നെങ്ങള് പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ചിൽപ്പോല് ഇതേപോല സ്ഥലങ്ങളെ കാണാൻ പോവുന്നുണ്ടാവും.
ഉം ഉം
പിന്നെ കേരളംന്ന് പറഞ്ഞാലന്നെ നമുക്കറിയാം ഒരു പ്രകൃതി സൗന്ദര്യം കൊണ്ട്. വലിയൊരു അനുഗ്രഹം ലഭിച്ചൊരു നാടാണ് ഇപ്പൊ ദൈവത്തിന്റെ നാട് എന്നൊക്കെ അറിയപ്പെടുന്ന കേരളം. അപ്പൊ അവിടെന്നെ ഒരുപാട് വിധ നമ്മളെ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ വിനോദസ് സഞ്ചാര കേന്ദ്രങ്ങള് നമുക്ക് കാണാൻ കഴിയും അതായത് മൂന്നാറിലെ. അതുപോലെ തന്നെ ആലപ്പയിലെ കായല് പിന്നെ കോവള്ത്തെ കടൽ തീരം അതായത് കോവലത്തൊക്കെ കോവളത്ത് പോയാല് നമുക്ക് കാണൻ കഴിയുംഇതേപോലത്തെ വിദേശികളെയൊക്കെ. ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തേക്കടി. പിന്നെ വയനാടൊക്കെ വയനാടൊക്കെ ഉള്ള ഓരോ അവിടുത്തെ ഒരു പ്രകൃതി ഭംഗി കാര്യങ്ങളൊക്കെ. ആയിട്ട് പിന്നെ ആതിരപ്പള്ളി ആതിരപ്പള്ളിയിലൊക്കെ നമ്മള് പലപ്പോഴും. പിന്നെ ഒരവെള്ളച്ചാട്ടം കാണാനൊക്കെ ഒരുപാട് ആളുകള് വര്ണാണല്ലോ അങ്ങനെ ഒരുപാട്. ഇപ്പ മെഡിക്കൽ ടൂറിസം. ടൂറിസംന്ന് പറഞ്ഞ പ്ലാണ് മെഡിക്കൽ ടൂറിസം അത് വി..
ആ അത് അല്ലാം ഉണ്ട് ആയുർവേദത്തിന്റെ ആ ഇങ്ങോട്ട് ഒരുപാട് വരുന്നുണ്ട്.
അതെ കേരളത്തിലെ മെഡിക്കൽ ടൂറിസത്തിന് അങ്ങനെ ഒരു വലിയൊരു മെച്ചണ്ട് അതായത്. ഈ അടുത്തിടെ ഒരു സോഷ്യൽ മീഡിയൽ കണ്ടത് ന്നായിരുന്നു അതായത് ഒരു വിദേശിന്റെക്ക് തോന്നണകാലുമായി ബന്ധപ്പെ പെട്ടെന്തോ ഒരു പ്രശ്നം വര്ണ്ട് മുട്ട് മുട്ടിന്റെ അപാെ. കാണാറില്ല ഏതെലുംഅയിന്ഒരു ശരീരത്തിന്നുള്ള എന്തോ ഒരു പ്രശ്നത്തിന് മൂപ്പര് ആദ്യം. ചികിത്സ പുറത്തവിട തേടിയിരുന്നു അന്ന് ഏകദേശം പതിനൊന്ന്. ഓ ആയിൻ്റെത്രോ ലക്ഷാണ് മൂപ്പർക്ക് വാങ്ങിയത് പക്ഷെ. മുപ്പരത് കേരളത്തില്ൽ ചെയ്തപ്പോ ആ ചികിത്സ ചെയ്താണ്ട് മുപ്പര്ഞെട്ടിന്നാണ് പറഞ്ഞത്. കാരണം ഏകദേശം ഒരു ലക്ഷത്തിന്റെ താഴെ മൂപ്പര്ക്ക് അവിടെ ചികിത്സക്ക് മൊത്തം ചെലവ് വന്നിട്ട്.
ഉം ഉ ആ അത് അത് തന്നെയാണ്. കേറ അ എല്ലാരും പറയാറുണ്ട് അഥവാ. ഇന്ത്യയില് ഇള്ള പറഞ്ഞാല് നല്ല. കിട്ടും ചെയ്യും അതേപോലെ ചീപ്പായിരിക്കും. കാരണം ഓല്ക്ക് ഒരു ഒരു ഡോളർ എന്ന് പറയുമ്പോ. ആ ഒരക്ക് ഒരു ഡോളർ ആവുമ്പോ ഇവിടെ എമ്പത് ഉറുപ്പിയാണ് ഉം. ആ അപ്പൊ അതേപോലെ യൂറോ മപ്പ അതിനേക്കാളും കൂടും ഉം ആ അപ്പൊ എങ്ങനെ നോക്കിയാലും ഒൽക്ക് ഇവിടെ നല്ല ചീപ്പ് വന്നു. അടിപൊളിയായിരിക്കും അപ്പൊ ഒരുപാട്. അയിന്ള്ള നല്ല സ്കോപ്പ് ഉണ്ട് പ്രത്യേകിച്ച് ആയുർവേദക്കെ.
ഉം അതോണ്ട്ന്നെ പല ഏ ആളുകള് ഇപ്പൊ കേരളത്തിലേക്ക് വന്നണ്ട് ഉഴിച്ചിലിനും മറ്റുക്കെ വരുന്നത്. ഇപ്പൊ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലണല്ലോ നമ്മളെ കോട്ടക്കല ആര്യ വൈദ്യ വൈദ്യശാലൊക്കെ അതെ എന്റെ ഒരു സുഹൃത്ത് ഒരു ആര്യ വൈദ്യശാലയിൽ നിന്നിരുന്നു അപ്പോ ഓന് അവ്ട്തൊരു. അത് കോട്ടക്കല അല്ല മറ്റൊരു വേറൊരു തിയില് ഇത്തരത്തിലുള്ള ആയുർവേദിക്. സ്ഥാപനത്തി വർക്ക് ചെയ്തു അപൊന് അവിടുത്തെ ഓരോ കഥകൾക്കെ അങ്ങനെ പറയും വിദേശികൾ വരുന്നതും അങ്ങനെ ഓലടുത് നിന്ന് ഒരുപാട് ടിപ്പുകള് കിട്ടണ കാര്യങ്ങളും.
ആ അത ഇപ്പോ ഇവിടെ എടുത്തപ്പോ ഞങ്ങളെ. വാട്സആപ്പ് ഗ്രൂപ്പുകളിൽല്ലേ ഒരു ഇത് വന്നിരുന്നു. കോട്ടക്കല് അര്യവൈദ്യശാലക്ക് ഒരു സ്റ്റാഫിന് ആവശ്യണ്ട് ആ കാര്യയിട്ടുള്ള ഒരു കോള് ക ക്വാളി ക്വാളിഫിക്കേഷൻ ഇതാണ് അറബും ഇംഗ്ലീഷും അല്ല അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യണം കൊളോയ്ക്കൽ അറബി ആഹ് ആഹ്
അതായത് വിദേശികള കാരണം ഈ ഭാഷകൾക്ക് വലിയ പ്രാധാന്യണ്ട് ഇപ്പൊ അത് ഇപ്പോ കേവലം ഇംഗ്ലീഷും അറബി എന്നൊക്കെ പറയുമ്പോളേ ഇംഗ്ലീഷ് കേവലം എല്ലരും പഠിക്കണം എന്നാണ് പക്ഷെ അറബി എന്നുള്ള എല്ലാരും എല്ലാ സ്ഥലങ്ങളും പഠിക ഒന്നാവു ല്ല അപ്പൊ അതുകൊണ്ട് അറബി ഭാഷ പഠിച്ചാ നമക്ക് ഒരുപാട് ഉപകാരപ്രദയിട്ടുള്ള ഒന്നാണ്
ഉം ആ അറബേന ഇതാണ് അവിടെ പോലെ കൊള വയ്ക്കല വേണം ഇപ്പൊ ഞമ്മള് സാധാരണ ഇവിടെ നിലവിലുള്ള സ്ഥലങ്ങളിൽ നമ്മള ഇങ്ങനെ വലിയ മദ്രസകളിൽ മറ്റൊക്കെ ആയിട്ടുള്ള അത് അറബിയുടെ പാണ്ഡിത്യം നേടാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവൂല്ലേ അവിടെന്നുള്ള അറബിയുണ്ടോ ഒന്നും എന്തു ഇണ്ടാവല അവരുടേതായിട്ടുള്ള ആ ഒരു ഇതുണ്ടാവൂല കൊളോക്കിയൽ സാധാര വേറെ എന്നെ പ്രാക്ടീസ് ചെയ്യണം
പക്ഷേ ഈ ഈ ഒരു വിനോദ സഞ്ചാരങ്ങളായി പലപ്പോഴും അതൊരു പ്രകൃതി ദോഷം ചെയ്യുന്ന രീതിയിലും പലപ്പോഴും മാറാറുണ്ട് ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങള് അത് ചിലപ്പോ വിദേശികളാണെങ്കില് അവര് ഒരുപാട് ശ്രദ്ധിക്കണ നമക്ക് കാണാൻ കഴിയും പക്ഷെ നമ്മള് മലയാളികളുടെ സ്ഥലത്ത് പോകുകയാണെങ്കിൽ ചിലപ്പോ അവരെന്ത് ചെയ്യും ഭക്ഷണം കഴിച്ചാണ്ട് ആ വേസ്റ്റ് അവിടെ തന്നെ ഇടുന്ന ഒരു രീതിയാണ് ഇപ്പോ കേരള
ആ അ അതാണ് അതാണ് അത് അത് നമ്മുടെ സംസ്കാരത്തിന് നമ്മുടെ ആളുകളുടെയും ഫോൾട്ട് തന്നെയാണ് അല്ലാതെ അതിന് മറ്റ റ്റോല പഴിചാല ഒരു നിലക്കും പറ്റലേ
അതെ അത് ശരിയാണ് കാരണം ഓല് പലപ്പോഴും അത് കാര്യം ശ്രദ്ധിക്കണ ആളുകളെക്കാര് വിദേശികളൊക്കെ പക്ഷെ നമ്മള ഈ കേരളത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യും പ്ലാസ്റ്റിക് ആയിട്ട് അത്പ്പോ ഒരു ഒരു ഒരു കായല നിന്ന് വെള്ളം കുടി ക്ക യാണെങ്കിൽ ആ കുപ്പി പ്ലാസ്റ്റിക്കെ കുപ്പി ആ കായൽ കണ്ടിടുക അതുപോലെ തന്നെ വേറെ എന്താണ് ഈ പൂ ഇവിടുന്ന് പൂ പറിക്കരുതെന്ന് തുടെങ്കിൽ എഴു ച്ച് കണ്ടാല് ഔടെ പോയാണ്ടെന്നെ പൂ പറിക്ക്ണൊരു രീതി അതൊക്കെ കേരളത്തില് ത്തിലെ ഒരു പ്രശ്നാണത്.
മ്
അതുകൊണ്ടെന്നെ നമ്മളെ ഈയൊരു ഒരു സുസ്ഥിര വിനോദ സഞ്ചാരത്തിനൊക്കെ വലിയ പ്രാധാന്യം നൽകണന്നാണ് പറയുന്നേ
ഏതായാലും ന്നാ അയ്ക്കോട്ടെട്ടോ ഞാന് ഇൻക്കൊരു പ്രോഗ്രാം അറ്റൻഡെയ്യാണ്ടായിരുന്നു ഇവ്ടെ
ആഹാ ഓക്കെ ഓക്കെ ഓക്കെ എന്നാ
ഓക്കെ മ് താങ്ക് യു
ഓക്കെ താങ്ക്യു